ഹലോ
ആഹ് എന്തോടുക്കുവാ
ആഹ് എന്താ ഓ ഫ്രീ ആയിട്ട് കുത്തി ഇരിക്കയാണ്
ആഹ് കുട്ടികള് സ്കൂളിൽ പോയോ
ഇല്യാ ഇന്ന് സ്കൂള് അവധിയാണ് ഇവിടെ
അയെന്തു പറ്റീ
റെഡ്ഡലേർട്ടാണ്
അഹാ
ആഹ് ഇന്നലെ ഇവിടെ ആഹ് ഇവിടെ രണ്ട് രണ്ട് മൂന്ന് ജിൽ രണ്ട് ജില്ലൊക്കെ ആവുന്നുണ്ട് ഇല്ലേ കാസർഗോഡ് കണ്ണൂര് കോഴിക്കോട് ആഹ് മൂന്ന് ജ രണ്ടു മൂന്ന് ജില്ലക്ക് ആ പക്ഷെ ഇവിടെ മയ കുറവാണ് ട്ടോ മഴ ഇന്നലെ ഇന്നലെ രാത്രി നന്നാക്കിപ്പെയ്ത്ണ് പക്ഷെ ന്ന് പിന്നെ ഒക്കെ ഇങ്ങനെ വല്യ സ്ട്രോങ്ങിലില്ലാതെ ഇങ്ങനെ നേരിയതില്ലേള്ളൂ വേറെ മലയോല മേഖലയിലൊക്കെ നല്ലം പെയ്യുണ്ടാവും അതാവും
ആ ആഹ് ഇവിടെ ഒണ്ട് അതാ ഞാൻ ഓർത്തെ ഇപ്പ തോടെ വെയില് വന്നേ നമ്മള് തുണി അങ്ങോട്ടല ക്കുമ്പോ മഴ പെയ്യും അതാണ് പ്രശ്നം ആഹ് പിന്നെ എന്ത്യേ
ഭക്ഷണം ഫു അതാ ഇപ്പൊ പിന്നെ കുളിക്കാൻ പറഞ്ഞി മയ പെയ്യട്ടെ മയ പെയ്യട്ടെ പറഞ്ഞോണ്ട് കാത്ത് നിക്കേനി ഇങ്ങട്ട് ഇപ്പം തലേല് കവറ് ട്ടിട്ട് ഇപ്പൊ ഒരു നല്ലൊരു മയ പെയ്യണ്ട് ആ മുറ്റത്ത് ഇറങ്ങി ഓടി കളിക്ക
ആഹ് അപ്പൊ കുട്ടികൾക്ക് എല്ലാം മഴയാണ് ഇഷ്ടം
ആഹ് അതെ അവഞ്ഞി ഓല് ഒരു ഇഷ്ടല്ലേ വിയാരിച്ചോണ്ട് ഓയോ ന്നോട്ടേറ്റ് തലേല് നന്നാക്കി കവറ് കെട്ടി കൊടുത്ത്
ആഹാ
അപ്പൊ കുളിക്കാൻ എപ്പോളോ ഓണ്ട് പറയണ് കുളിക്കാൻ മയ പെയ് ട്ടേ മയ പെയ്യട്ടെ പറഞ്ഞോണ്ട്
ആണോ
ഉം
ഉം മഴ പെയ്യുമ്പോ മഴയിൽ നിന്ന് കുളിച്ച് പ പനി പിടിക്കത്തില്ലേ ഒന്നാമത് കാലാവസ്ഥ ശരിയല്ല
അതെ അയിന് തല നന്നാക്കി കവറിട്ട് കെട്ടി കൊടുത്താണ്
ആഹ്
ഉം
കുട്ടികക്ക് ഇതൊക്കെ ഒരു രസവാ പനി വന്ന് കഴിഞ്ഞാ പിന്നെ നോക്കണ്ടത് നമ്മൾ തന്നെ നോക്കണ്ടേ
അതെ ആ ശരിയാണ് എന്നും എന്നും പറയും ഞാൻ മയത്ത് കുളിക്കട്ടെ മയത്ത് കുളിക്കട്ടെ എന്ന്
ആഹാ
ഞ്ഞി ഓലെ ഒരു പൂ പൂ ആഗ്രഹല്ലേ
ആഹ് അതെ അതെ
അപ്പൊ നന്നാക്കി കവറ് നന്നാക്കി തല കെട്ടി കൊടുത്ത് മുറ്റത്ത് എറക്കി ഇപ്പ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കളിക്ക്യാ
ആർക്കും അപ്പ ഇന്ന് ക്ലാസില്ലാ
ഇല്ല ഫുള്ള് വിദ്യാഭ്യാസ സത്തിന് അവധീന്ന് കലക്ടർ പ്രഖ്യാപിച്ച പിന്നെ എവിടേം ഒരു മദ്രസ വരെ ഇണ്ടാവില്ല
ആഹ് അതെ ഉം അങ്ങ ഞാ അറിഞ്ഞില്ല അതാ ഞാ ചോദിച്ചേ.
ഏ മദ്രസ ട്യൂഷൻസ് ഒന്നുണ്ടാവൂല.
അ ആഹ്.
ഉം. പിന്നെ ഫുഡ് ഫുഡൊക്കായോ.
ഫുഡൊക്കെയായി ഇവടെ തക്കാളിക്ക കറി വെച്ച്. തക്കാളിക്ക്യ വെച്ച് ഉം. ആഹ് അത് വെച്ച് കറി വെച്ചു പിന്നെ ഒരു മെഴിക്ക് വെര് ട്ടി ഇരിപ്പൊണ്ട് അവിടെ എന്താ പറയാ മെഴുക്കു പരട്ടിക്ക്.
ഉപ്പേരിന്നാ പറയാ.
ഓ അ പി അപ്പൊ നിങ്ങള്. തോരന് എന്താ പറയുക തോരൻ അറിയാവോ തേങ്ങക്കേ ഇട്ട് നമ്മള് പയറ് തോരന് ഒക്കെ വെക്കില്ലേ.
ആഹ് അതിന് ഞമ്മള് ഇങ്ങനൊ ഉപ്പേരിന്ന് തന്നെ പറയും അത് നമ്മള് തേങ്ങ ഒലത്തിട്ട് വെ ച്ചീന്ന് പറയും മുരിങ്ങ എല തേങ്ങ ഓലത്തി വെച്ചിന്ന് പറിം.
അ ഓഹ്.
ആ്
സ്ലാങ്ങ് ആ വ്യത്യാസം ഒണ്ട് അല്ലേ.
അതെ ആഹ് ഉം ഇങ്ങനെ മെയുക്കുപെര്ട്ടി. പല കൊ ചെല വാക്കുകൾക്കൊക്ക വ്യത്യാസാലേ നല്ല വ്യത്യാസാലേ മെയുക്കുപെര്ട്ടി അങ്ങനൊന്നും നമ്മള് വടെ പറയാറില്ല.
ആഹ് ഇവിടെ മിഴുക്ക് വര്ത്തി വർത്തി ന്നാ പറയുന്നത് മെഴുക്കുവർത്തി. അയിങ്ങനെ നമ്മള് എണ്ണേലിട്ട് മെഴുക്ക് വര്ട്ടി മെഴുക്ക് വര്ട്ടി.
ആഹ് ആഹ്.
ആഹ് ഈ എണ്ണേലിട്ട് മൂപ്പിക്കില്ലേ അത്.
ആഹ് അതെ കടുക് മൂപ്പിച്ചിട്ട് അതിലേക്ക് നമ്മള് അരിഞ്ഞുവെച്ചത്ട്ട് പച്ചമുളകു ഉപ് പുട്ട് നമ്മള് സാധായൊരു ഇങ്ങനെ വെണ്ടക്ക്യ കാരക്ക് കേരറ്റ് അതൊക്കെ.
അത് ഇവിടെ തോരനാ.
അത്ങ്ങള് തേ തേങ്ങട്ട് ഒതുക്കിവെക്ക്ണേനല്ലേ തോരനെന്നു പറയാ.
ആഹ് തേങ്ങയിട്ട് വയ്ക്കുന്നതാണു തോരൻ. നമ്മളീ അരിഞ്ഞിട്ട് എണ്ണയിലിട്ടുമൂപ്പിച്ചെടുക്കും ഇപ്പം ഉരുളക്കിഴങ്ങു മെഴുക് ക്കുവട്ടി അങ്ങനത്തെയില്ലേ ഉരുളക്കിഴങ്ങൊക്കെ നമ്മള്. അരിഞ്ഞ് ഇട്ട് എണ്ണേലിട്ട് വേവിക്കില്ലേ വേവ്
നമ്മൾ അതുവച്ചാ നമ്മള്പ്പ മീന് ഫ്രൈ ചെയ്യണമാതിരി. ചെയ്യുന്നതാണ് അതിനാണീ മെഴുക്കു പര്ട്ടിന്ന് പറയാ.
ആഹ് അതെ.
അത്ശെരി ഞാ ഈ മെയുക്കുപര്ട്ടി മെയുക്കു പര്ട്ടി ന്ന ഇതുവരെ വിചാരിച്ചത് ഉപ്പേരിക്കാണ്ങ്ങള് പറ
ആഹ്‌ നിങ്ങളുപ്പേരീന്നു പറയുന്നെയപ്പൊ അങ്ങനല്ലല്ലേ ഉപ്പേരി ഞങ്ങടെയിവിടുത്തെ ഉ ഉപ്പേരീന്ന് വെച്ചാ ഈ ചിപ്സുണ്ടല്ലോ നമ്മള് ഓണത്തിനൊക്കെ.
ആഹ് ആഹ് ആഹ് ആഹ് അതെ ആഹ്.
ആഹ് മാ ആ ഏ ഏത്തക്ക്യാ അരിഞ്ഞ്.
ആഹ് മൻസ്സിലായി ആഹ്.
ആഹ് ആ സദ്യയിലുള്ളേ അത് ഞാനിവിടു ഉപ്പേരി പറയാ പിന്നെ ചക്ക ഉപ്പേരി.
ആഹ് ആഹ്.
അങ്ങനെക്കേ പറയത്തൊള്ളൂ അല്ലാതെ ശ് വ മെഴുക്കുവരട്ടി, തോരന ആഹ് അങ്ങനെ ചല ചല വാക്കുണ്ട് എന്തോ നിങ്ങളുടെ ഭാഷ ഞങ്ങക്കിടക്കുകേട്ടാലേ മനസ്സിലാകത്തില്ല, ഇടക്കിങ്ങനെസ്പീഡ് സംസാരിക്കുമ്പ നമുക്ക് മനസ്സിലാകാതെ വരുമല്ലോ അങ്ങനെണ്ട്. ഞങ്ങ് ഞങ്ങളു പിന്നെ അച്ചടി ഭാഷക്കാരാ
ആഹ് നിങ്ങള് എഴുത് എഴുതി വായി എഴുതുന്നതു പോലെയാണ് സംസാരിക്കാലേ ങ്ങള് ആ
ഞങ്ങാ അതുകൊണ്ടു നമുക്ക് കേക്കുന്നവർക്കു പെട്ടെന്നു മനസ്സിലാവും നമ്മള് അച്ചടിച്ചു വെക്കുന്നപോലെ ആ സംസാരിക്കും. പക്ഷെ നിങ്ങളിങ്ങനെ ഉമ് അങ്ങനെ നമ്മൾ ഏ നമ്മളെന്നു നമ്മൾ എന്നു ഞങ്ങളു പറയുമ്പോൾ ഞമ്മള് ഒരു നീട്ടമുണ്ട് അല്ലെ
ആഹ്, ആഹ്
ആ ഞങ്ങടെ ബന്ധുക്കാരുണ്ട് അവിടെ ആ ഒരേറിയാല്‌ അപ്പൊ ഞങ്ങ വന്നിട്ടുണ്ടേ അപ്പാ ആ അവരുപറയുന്നതു മിതുപോലെ വ്യത്യാസം വന്നു. അവര് കൊറച്ചു നാളെയവിടെ ആയിട്ടൊള്ള് പ്പംസംസാര സംസാരിച്ചവര്
ആഹ്
സംസാരിക്കുന്ന ഭാഷയും ഞങ്ങളു സംസാരിക്കുന്നതും ഒത്തിരി വ്യത്യാസമുണ്ട്.
ആ നമ്മടെ ഭാഷ ഭയങ്കര വ്യത്യാസ നമ്മളയീ മലപ്പുറം ആയൊരു ഏരി അത് അതുവേറെ പത്ത് ജി ചി അങ്ങനെ പലേ രീതിയിലുള്ള നല്ല സംസാരം
അതുപോലെ യീ നിങ്ങളവിടെ യീ ഇതുണ്ടല്ലോ നമ്മുടെ ഓമയ്ക്കാ ഓമയ്ക്കാ ക്കവിടെ എന്താ പറയാ
ഓമക്കാ ർഞ്ഞാ നമ്മളെ ക കറുമൂസേണ് പറിണേ അല്ലേ കറമൂസ പപ്പായ പപ്പായ
ആ പപ്പായ അതുതന്നെ ഇവിടെ ഓമക്ക
ആ നമ്മള് കറുമൂസാന്നു പറയാ
കർമൂസ ഇവിടെ സമൂസ ഉണ്ട് കർമൂസ ഇല്ല
ഇതോ പിന്നെ ഹ് ഈ പൂളാ അയിന് എന്താ ങ്ങള് പരയ പൂള ല്ലേ
കപ്പ കപ്പയല്ലേ
ആ ആ കപ്പ നമ്മള് പൂളാന്നാ പറയാ ആ മരച്ചീനി കപ്പ് ആ നമ്മള് പൂളാന്നാ പറയാ
അത് ഞങ്ങളെ അല്ല ഞാൻ എവിടോ കേട്ടതാ ആരോ ഇതുപോലെ സംസാരിച്ചപ്പോ അവര് മരച്ചീനീന്ന് പറഞ്ഞു ഇവിടെ
ആഹ് ആഹ് മരചീനീന്ന് പ അമ്മള് ഇവിടെ മരച്ചീനീന്ന് പറയില്ല പക്ഷെ അങ്ങനെ കേക്കാ അമ്മള് ക പൂളന്നാ പറയാ
ഞങ്ങള് കപ്പന്ന പറയുന്ന കപ്പ ഞങ്ങക്ക് ഓരോന്നും ഓരോന്നും സെപ്പറേറ്റ് പറയും കപ്പ മധുരക്കിഴങ്ങ് ഉർളക്കിഴങ് അങ്ങനെ ഓരോന്ന് ചിലര് കിഴ ങ്‌ എന്ന് പറയും കപ്പക്ക് അപ്പ ആ നമ്മളപ്പൊ കപ്പ കിഴങ്ങന്ന് അവര് പെട്ടന്ന് പറയുമ്പോഴത്തേക്ക് നമ്മക്ക് കിഴങ്ങ്ന്ന് പറയുന്ന ഉള്ളക്കിഴങ്ങല്ലേ ഉള്ളൂ പിന്നെ മധുര കിഴങ്ങ് അങ്ങനെ അങ്ങനെ വ്യത്യാസം വരും എ ഈ വേറെ വേറെ ജില്ലയിലുള്ള കൂട്ടുകാര് ഞങ്ങള് ഹോസ്റ്റലിൽ നിന്നപ്പോ ഉണ്ടായിരുന്നു അവരും ഇതുപോലെ എന്തുവാ നിങ്ങള അവിടൊക്കെ മറ്റേ നമ്മുടെ ഈ ചൂലിന് വേറെഏതാണ്ടല്ലേ പറയുന്നേ ചൂലന്ന് പറയത്തില്ലേ തൂത്തു വാരത്തില്ലേ അതിന്
ആ ചൂല് ന്ന് തന്നെയാ പറയല് നമ്മള് ചൂല് ന്നാ പറയാ
ഈ തൊറപ്പയോ അങ്ങനെങ്ങാണൊ ഒരു സാധനം ഇല്ലേ
തൊര അത് വേറെണ്ട് എന്റെ എന്റെ മൊ ഇന്റെ മോള് ഇതേമാതിരി ഇവിടെ ഹോസ്റ്റലില മംഗലാപുരെ അവിടെ ഇതേമാതിരി ഫുള്ള് എല്ലാ ജില്ലയിലെ കുട്ടികള ഇടു ന്നിട്ട് ഓളു ഓരോ വാക്ക് പറഞ്ഞ ഇങ്ങനെ ഫോൺ ചെയ്യുമ്പോ അത് പറഞ്ഞ് ചിരിക്കല ഓരോരുത്തരെ ഓരോരോ ഭാഷ ആഹ ആഹ്
അതെ അതുപോലെ ചില സ്ഥലപ്പേര് കുട്ടികളുണ്ട് അപ്പോ ആ സ്ഥല പേര് കേക്കുമ്പോ വണ്ടിലൊക്കെ എഴുതി വെക്കുല്ലോ അത് ഇവിടെ തന്നെ വേറെ എങ്ങോട്ടേലും പോവുവാണെങ്കിൽ വേറെ സ്ഥലത്തിന്റെ ഈ കുഞ്ഞു കുഞ്ഞു സ്ഥലങ്ങൾ വരുല്ലോ മെയിൻ മെയിൻ സ്ഥലങ്ങള് ഒക്കെ കുഞ്ഞത് വരുമ്പോഴത്തേക്ക് നമുക്ക് പെട്ടെന്ന് അതെന്താ അങ്ങനെ എന്ന് തോന്നും ഞ ഞാൻ എന്ത ഒരു വാട്ടം ആ
എല്ലാ ഓരോ പേരിപ്പം രോഗങ്ങൾക്കും പല നല്ല അടിച്ചുപൊളി പേരുകളാണല്ലോ വരുന്നത് പലേ പേരുകളിലും കണ്ടെ
അതെ അതെ പേര് നല്ല പേരുകളൊക്കെ ഇട്ടാ ഇങ്ങോട്ട് വിടുന്നേ ന്ന്
അതെ അതെ ഉം
പിന്നെ ഓരോ നാട്ടിലും എല്ലാ സാധ എല്ലാ സാധനങ്ങൾക്കും എനിക്ക് തോന്നുന്നു അങ്ങനെയാ കോമൺ ആയിട്ട ഇംഗ്ലീഷ് മാത്രമേ ഉള്ളൂ കോമൺ ആയിട്ട് എല്ലാരും
ഇള്ളത് ആ ഇത് ഇതെ മാതിരി ഇപ്പ ചില കാര്യങ്ങ ചെലേ കാര്യങ്ങൾക്ക് പല ഇതുആണ് നമ്മുക്ക് മനസ്സിലാവൂല
ആ എന്തായാലും ഇംഗ്ലീഷ് കൊണ്ടുവന്നത് കൊണ്ടാണ് ഏകദേശം പിടിച്ചിരിക്കുന്ന എല്ലാവാരും സത്യ കാരണം എല്ലാം ഒരുപോലെ വര പറയന്നെ മലയാളം തന്നെ നമുക്ക് മനസ്സിലാവുന്നില്ലല്ലോ എനിക്ക് തോന്നുന്നെ കുറെ പേർക്ക് തമിഴ് മനസ്സിലാവും പക്ഷെ മലയാളം ഭയങ്കര ബുദ്ധിമുട്ടാ പല നാട്ടിലെ മലയാളം വരുമ്പോഴേ
ഉം ഭയങ്കരം അത് നമ്മ ഇങ്ങനെ കാസർ കണ്ണൂർ ഒലുതതൊക്കെ വേറെ മറ്റേ വേ നമ്മള് പറയുന്നതൊന്നുല്ല ഓല് സംസാരി സംസാരിക്ക ഓല് വേറൊരു രീതിയിലാ സംസാരിക്യാ ഉം
ആ അങ്ങനെ പറയുമ്പോഴത്തേക്ക് നമ്മുക്ക് പെട്ടെന്ന് മനസ്സിലാക്ക അവര് ഒരു സ്പീഡിലും കൂടെ സംസാരിച്ചാ പിന്നെ ഒട്ടും മന
ഓ ഏയ് തീരിം മനസ്സിലാവൂല്ല
ഉം അതെ
ഒന്നും മനസ്സിലാവൂല
അത് നിർത്തി നിർത്തി പറയുകവാണെ നമുക്കൊരിച്ചിരി കിട്ടും
ഉം കാസർഗോഡ് ഭാഷ തീരേലും അറിയില്ല
ആഹ് അതെ കാസർഗോഡ് ഈ തിരുവനന്തപുരം ഭാഷയു അതുപോലെയാ എ ന്തര് അങ്ങനെ എന്ത് ഒരിതുണ്ട് നീട്ടും കുത്തും ഒക്കെ ഉണ്ട് ഉം
അത് കാസർഗോഡ് ൻ മോള ചേർ അവടെ മംഗലാപു അവിടാണ് ചേർ ഓളെ ക്ലാസ്സേയ് അപ്പൊ അവടെ ചേർ ത്താൻ പോയപ്പോ അവിടുന്ന് ക അമ്മള് സംസാരിച്ച കാസർഗോഡ ആർക്കും ഒന്നും ഇൻകൊരക്ഷര ഒരു ഒരു വാക്ക് പോലും മനസ്സിലായില്ല ഓനെന്തൊക്കോ പറഞ്ഞ
അതെ ആഹ്
ഒരാ വാകു പോലും മനസ്പോലെ ഓല്ങ്ങട്ട് കൂട്ടി ങ്ങട്ട് സംസാരിക്കചെയ്യ പക്ഷെ എന്ത് മന
അല്ല അപ്പ ഞാ ഒരു ഡൗട്ട് ചോയ്ച്ചട്ടെ അവടെ ക കഥപുസ്തകങ്ങളൊക്കെ വരുവല്ലോ കഥാ അങ്ങനത്തെ സായനങ്ങളൊക്കെയാ അപ്പം ഈ പത്രത്തിലാണേലും എങ്ങനെയാ പത്രത്തിൽ ഞങ്ങള് സംസാരിക്കുന്ന പോലല്ലേ അച്ചടിക്കാ
അതെ അമ്മളിപ്പോ ഈ പത്ര ആയാലും കഥ ബുക്കൊക്കെ ആയാലും ഇപ്പൊ ഇങ്ങളൊക്കെ സംസാരിക്കുന്ന രീതീല് ഇങ്ങളൊക്കെ സംസാരിക്കല് ഇദ്യ രൂപത്തിലാണല്ലേ എഴ്ത്ണത് ഏത് രൂപത്തിലാണ് ആ രൂപത്തിലാണ് ഇങ്ങളൊക്കെ സം സാരിക്ക്യാ
ആഹ് അതാ ഞാൻ ചോദിചെ അപ്പം വായിക്കുന്ന അതുപോലെയാണ് ഞങ്ങൾ അച്ചടി ഭാഷക്കാരാ ഞങ്ങള് അപ്പൊ അതുപോലെ സംസാരിക്കാം പക്ഷെ നിങ്ങൾക്ക് അപ്പ അതെങ്ങനെ മനസ്സിലാവും
അത് മൻസ അമ്മള് വായിക്കുമ്പോഇതേമാതിരി മനസ്സിലാവും. മനസ്സിലാവായികല്യ ഈ ഇങ്ങളെ ഭാഷ ഇങ്ങനെ അ അച്ചടി ഭാഷ മനസ്സിലാവായികല്ല പക്ഷെ ഞമ്മളെ സ്ഥിരം ഓരോ വാക്കുകള് ഞമ്മള്പയോഗിക്കണ ആ വാക്ക് ഞമ്മള് അങ്ങനെന്നെ ഉപയോഗിച്ച് പോവാ അത്രേ ഒള്ളൂ
ഓഹ് അങ്ങനെ ആഹ് ഞാൻ ഓർത്തിനി നിങ്ങ ക്ക്‌ പത്രൊക്കെ വരുമ്പോഴത്തേക്കും വ്യത്യാസം കാണോന്ന് എഴുതുന്നതേയ്
ഇല്ല്യ ഇല്ല്യ അതൊന്നുല്ല്യാ അമ്മളിപ്പോ എന്തെങ്കിലൊരു കഥ എയ്ത് അങ്ങനെയൊക്കെ ന്തെങ്കിലും ഉപന്ന്യ അങ്ങനെയ്ത്ണതൊ ക്കെ ഈ എയ്ത്ത് രീതിലെന്നെ അമ്മളെയ്താ അതൊക്കെ അമ്മക്കറിയാ പക്ഷെ അമ്മളെ സം സംസാര രീതി, അമ്മള് അതേ ജനിച്ച് വളർന്ന ആ ഒര് ലെവല്ല ആ ഒര് സ സംസാര രീതിക്കൊരു മാറ്റവും ണ്ടാവൂല
ആഹ് എന്നാ ശരിയേ ഞാൻ വിളി
ആഹ് ആഹ് ന്നാ ആയിക്കോട്ടെ.